കേൾക്കുന്ന്ണ്ട് പറേ
അന്റെ കുട്ടി ഒറങ്ങ്യക്കാ ക്ട്താ
കുട്ടി ഒറങ്ങിന്ണ്ട്.
ആഹ് ഞ്ഞ് പറന്നട്ട്.
പറയ ന്നിട്ട് അതേ അന്റെ മക്കളൊക്കൊടെ പോയി ഏ
ഈസ്കൂൾക്ക് പോയി
ആ സ്കൂൾക്ക് പോയി
ഉം നാളെ മനെ രണ്ടാളും പോയി നാളെയാണ് നമ്മക്ക് മു ഹറം പത്തിന്റെ ലീവ് കലണ്ടറൽ ഉള്ളത് അപ്പാ ലീവ് എന്തുചെയ്തക്കുന്നു ആ അപ്പാലീവ് തിങ്കളാഴ് വെള്ളിയാഴ്ചക്കെ ആക്കിക്കണു, ആ ലീവാണ് മുഹറം വെള്ളി ക്കൂൾ മദ്രസുല്ലാത്തത്, മുഹറം ഒമ്പതും പത്തും മദ്രസ ഇല്ല നാളീം മറ്റന്നേ
നാളേം മറ്റന്ന വെള്ളിയാഴ്ച സ്കൂ ളില്ല. വിരുന്ന് വരുന്നുണ്ടോ
ഏ യെ ശനിയാഴ്ച ഉണ്ട്
വിരുന്ന് വരണണ്ടോന്ന്
ഇല്ല വരുന്നില്ല വിരുന്ന് വരുന്നില്ല
പകാര്യത്തിൽ തീരുമാനായി.
ഉം എന്തായാലും അടുത്താഴ്ച റേഞ്ചൊക്കെ കിട്ടണ അന്ന് വരണ്ട്
ആയിക്കോട്ടെ ആ അറിയിച്ചിട്ടുണ്ടോ
കിട്ടുമ്പോ വരണ്ട് ന്ന്
ഉം റേഞ്ചിന്റെ തുടങ്ങിട്ടില്ലോണു അല്ലേ
എ ണ്ട് അതെല്ലാ മാസും ഉണ്ടാവും
ഏ എല്ലാ മാസവും ഞായറാഴ്ചാ
അങ്ങനെയൊന്നുല്ല എല്ലാ മാസ മാസത്തിലും ഏതെങ്കിലും ഒരുദിവസം ഉണ്ടാവും അധികം ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഏതെലൊരു ദിവസം ഉണ്ടാവും, അപ്പൊ പിന്നെ എന്താന്നറിയോ ശനിയാഴ്ച ആണെങ്കി ഞായറാഴ്ചത്തെ ഒരു മദർസ കളയണ്ടിവരും ഇനിപ്പോ ഞായറാഴ്ച ആണെങ്കില് മദർസ വിട്ടിട്ട് വരും ചെജ്ജ അല്ലങ്കിൽ ഒരു ദിവസം മദർസ് കളഞ്ഞിട്ട് വെള്ളിയാഴ്ച സ്കൂൾ വിട്ടിട്ട് പോരാണ്ടിയരും.
ആഹ് ഇജ്ന്തായാലും അന്റെ മട്ടമാരികാട്ട് വരോണ്ടു എന്തായാലും ലീവ് കിട്ടുമ്പോ
ആ ലീവ് കിട്ടട്ടെ, ചോറ് തിന്നു വെണ്ടക്കയും തക്ക
മറ്റേ ഒരു ഒരുമ്മ പറില്ലേ എന്താണ് ഉസ്താതെ ഏ ബ്രസീലിന്റെ കളിയാണ് അത് കേട്ടോ ജാ റീല് കേട്ടോ എന്നമാതിരി ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി ഉസ്താദിനോട്
ഗ്ര ഞാൻ കേട്ടീനു ആകെ
സെദാറുസ്താദ് അർജന്റീനയാണ് ചോയിച്ചു നോക്കട്ടെ ഹഹ
ഉം ആ ഞാൻ കേട്ടുന്നത് ഓരോരുത്തരാന്നെ ചോദിച്ചെണെ ന് നമുക്കൊരിതുല്ല. പ്പാതിന് പേടില്ലാർക്കും തോന്തലൊക്ക തോന്നന്ന
അതിനന്താ പേടി എങ്ങനെ ഉണ്ടാവുണു മക്കളെ പ്രായല്ലൊരാണ് ഉസ്താദായിട്ട് കേറണത്.
അതണേ ഇമ്മാന്റെ കുളി കഴിഞ്ഞോ മ്മാന്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞോ
തിരുമ്പലും കുളി ഒക്കെ കയിഞ്ഞ് ഉണക്കമീൻ പൊരിച്ചതും കുമ്പ്ളങ്ങ മോര് കറി വെച്ചത് മമ്പയറും പ്പേരി അണക്കോ
വെണ്ടക്കിം തക്കാളിയും കറിയും പയറുപ്പേരി
ആഹ അങ്ങനെ അവിടെ ചാച്ചന്നണ്ട്
ഉം മോളുന്റെ കുട്ടനെക്കാണൽ ഉണ്ടോന്നാവല്ലേ
എന്ത അറിയില്ല ഉണ്ടെങ്കി ഇച്ചൊന്നും അറില ഉണ്ടെങ്കി അറിയും
ഉം എന്തൊക്കെയാണാവം എന്താണെങ്കിലും ഇനി ഒഴിവ് കിട്ടണന്ന് സെമി ചെലപ്പോ വരണ്ട്പറഞ്ഞീനു.
ഏ
എന്ത്
ഓളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല
ആഹ എന്താ സേമ ചെിലപ്പോ വരണ്ടരുന്നന
ആഹ ഓടു വള്ളഴിച്ചല്ലേ
വെള്ളിയാഴ്ച്ചല്ല നാളെ സ്കൂളട്ടട്ടക്കാരം എന്തിനാ വെറുതെപ്പ വരുന്നുന്നത്ല്ലേ അല്ലോള എന്താച്ചാ കാട്ടിക്കോട്ടെ കേക്കുന്നില്ലനക്ക് അല്ലാ ഹലോ കേക്കണില്ലേ ഹലോ ീ